ഹലോ കേക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആ ആ പറഞ്ഞോടാ പറഞ്ഞോടാ
വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസം
ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലേ എന്താണ് വിചാരിക്കുന്നത് സത്യവാ- ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല നേരത്തൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനേലും ഒക്കെ ജീവിക്ക ജീവിക്കായിരുന്നു അല്ലെ അതെ കാരണം കൃഷി കാര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെല്ലക്കെ ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യരു വന്നോണ്ടിരിക്ക
ഇനിയുള്ള തലമുറയിലൊക്കെയുള്ള കുട്ടികള് കൃഷിയിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഇല്ല കാരണം അവ
അവരതല്ല കണ്ട വന്നത് അപ്പം അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ജോലി ആവശ്യ-
അത്യാവശ്യമാണ്
ഓഫീസ് വർക്കൊക്കെ ആയിട്ടോ അല്ലെ കൃഷിയോ ആരും തന്നെ പശുവിനെ വളർത്താനോ കോഴിനെ വളത്താനോ ആരും ഇറങ്ങത്തില്ല അവർക്ക്തിനെ പറ്റിയുള്ള അറിവ് ഇപ്പൊ ഇല്ലല്ലോന്നേ നേരത്തെൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ- അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു ഇപ്പോ ഇപ്പൊ അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ ആൾക്കാരില്ലന്നുള്ളതാണ്
ഉം അതെ ഉ അതെ ഞങ്ങള് കൃഷിക്കാരാണ് ഞങ്ങളുടെ വീട്ടില്. അപ്പം മെയിനായിട്ട് റബ്ബർ
റബറ്
അപ്പം ഇനിയിപ്പം ഇപ്പം എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ ഇനി കൃഷി യിലേക്ക് ഇറങ്ങത്തൊന്നുമില്ല അവര്
അവര് കമ്പ്യൂട്ടറിൻ്റെ ഇതൊക്കെ പഠിക്കുന്നു അപ്പം
ആ അപ്പൊ ഞാൻ ആലോചിക്കുവായിരുന്നു ഇപ്പം എന്റെ പപ്പയുടെ ഇത് കഴിഞ്ഞ കൃഷി
കൃഷിയിലേക്കൊക്കെ ആരും തന്നെ ഞങ്ങളുടെ ജനറ ഞങ്ങളുടെ തലമുറയിൽ ഇനി ഇറങ്ങത്തില്ല അപ്പം വ്യത്യാസം അപ്പം
നമുക്ക് ഏറ്റവും ഇമ്പോ
ഏറ്റവും ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസം തന്നെയാണ് അതിലൂടെ നല്ലൊരു ജോലി തന്നെയാണ്. ശെരിയാണ് കാരണം ഈ വിദ്യാഭ്യാസം ഇല്ലെങ്കി ഇന്നത്തെ കാലത്ത് മൊത്തം ഈ ഇന്റർനെറ്റും മൊബൈൽ ഫോണിലൂടെ ഉള്ള കാര്യങ്ങളാണ് മൊത്തം അപ്പൊ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള യൂസ് ഒന്നും എന്ത് ചെയ്യ പോവും ഇല്ലാതെ പോവും ശരിയല്ലേ. ഇന്നത്തെ കാലത്ത് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണേ തന്നെ ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം ഇപ്പൊ ജിപേ വഴില്ലേ എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യുന്നത്. നടക്കുന്നത് അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യാൻ എന്തു ചെയ്തിരിക്കണം. അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ഇംഗ്ലീഷ് വായിക്കാനോ അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാതെ പോവുല്ലേ?
ആ അതുപോലെ തന്നെ
തന്നെ. ഇത് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മികച്ച തൊഴിലും കിട്ടുള്ളൂ. കാരണം അതെയതെയതെയതെ അത് ശെരിയാ കേട്ടോ അത് ശരിയ.
ഒരു നീറ്റും അതെ പല സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ ആണെങ്കിലും ഒത്തിരി പേരുണ്ട് അതിന് നമുക്കൊരു ചാൻസ് അല്ലെങ്കിൽ നമ്മൾ അത്രയും കോമ്പറ്റീറ്റീവ് ആയിരി ക്കണം എങ്കിലെ അപ്പം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മക്കൾ
അതെയതെ എന്റെ എൻ്റെ മോള് യു കെ ജിയിൽ കൊണ്ട് വിട്ട കഴിഞ്ഞപ്പം പോകത്തില്ല പോകത്തില്ലന്ന് പറഞ്ഞ കരച്ച് കര ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവര് പക്ഷെ ഇപ്പം നമ്മളാ കര ച്ചില് കണ്ട് നമ്മള് വീട്ടിൽ പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞ നാള അവര് എന്ത് ചെയ്യും ന സമൂഹത്തിന് മുമ്പില് കഷ്ടപ്പെടും ഇല്ലേ അവര് വേണ്ട രീതി ഇല്ലെങ്കിൽ ഇവർ തന്നെ തിരിഞ്ഞു നിൽക്കും. പഠി എന്തൊണ്ട് പഠിപ്പിച്ചില്ല. ആ അങ്ങനെ ഒരു ചോദ്യങ്ങൾ എന്ത് ചെയ്യും വരും നമ്മുടെ വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ ഇല്ലാതെ ആ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്.
അതെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ സ്കൂളുകളിൽ ആഹ് സ്കൂളുകളിലും വീടുകളിൽ നിന്നുള്ള
എന്നുള്ളതില് എല്ലാവന്നും കൂടെ അതെ ഒരുപാട് ആഹ് എങ്ങനെ സ്വഭാവ രൂപീകരണം എല്ലാം വിദ്യാഭ്യാസത്തിലൂടെ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നേ വീടിനടുത്ത് പുള്ളിക്കാരനെ കണ്ട എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ എല്ലാവരോ എന്ന് പറഞ്ഞ സംസാരിക്കാൻ അറിയത്തില്ലാതെയായി അത് കഴിഞ്ഞ എ പിന്നെ പറയാൻ തുടങ്ങി അവൻ പഠിച്ചിട്ടില്ല പഠിക്കാത്ത കൊണ്ട് അവൻ എന്തു ചെയ്യുന്നേ അങ്ങനെ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നു നമുക്ക് നല്ല രീതിൽ സംസാരിക്കണമെങ്കിൽ തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ പങ്ക് വലുതാണ്.
അതെ അതെ ആ തീർച്ചയായിട്ടും ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതും അതുപോലെ വിദ്യാസം കുറഞ്ഞ വ്യക്തിയോട് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അവര് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് അതെ നമ്മ
നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പം വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയോട് സംസാരിക്കുമ്പോ അത്രയും നമുക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്താ മതി കാര്യങ്ങള് അതൊക്കെ വലിയൊരു കാര്യങ്ങള നേരത്തെയൊക്കെ ഒണ്ടല്ലോ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരോട് സംസാരിച്ച് ചുമാ വഴ ഒണ്ടാവാത്തേളു ഇന്ന ഇന്നത്തെ കാലത്ത് ആൾക്കാരോട് പറഞ്ഞാ കൊറച്ച് ക്ക് അവര് മനസിലാക്കും ആ കാര്യം എന്താണ് എന്തു ഇത് കൊണ്ടാണ് ഇങ്ങനെന്ന് പറഞ്ഞ് ഞ്ഞാ അവര് കൊറെ എന്ത് ചെയ്യാൻ തെടങ്ങും മന അത് വിദ്യാഭ്യാസത്തിന്റെ ഒര് വല്ല്യായോരു പ്രാധാന്യം തന്ന യാണ്ല്ലോ ഉം അതേ അതേ കൊറൊക്കെ മനസിലാക്കി എന്ത് ചെയ്യ്ന്നാത് ഉം അങ്ങനെ വിദ്യാഭ്യാസം മെയിനാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കി ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് എന്ത് ചെയ്തു ഉം മാറി കഴിഞ്ഞു അതേ അത തന്നെ നല്ല വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക്
അവരാടെ ചിന്താശേഷി വർദ്ധിപ്പിക്ക്ന്നാ അവർക്ക് നല്ല രീതിയില് ചിന്തിക്കാം അവർക്ക് നമ്മള് പറഞ്ഞ് കൊടുക്ക്ന്നാ
പറഞ്ഞ് കൊടുക്ക്ന്നാതിനപ്പറം അവരടെ ചിന്തകളെ കൊറച്ചും കൂടെ ഉയർത്തുകയാണ് ചെയ്യ്ന്നോ അത് തന്നെയാല്ലെ ഇപ്പം സ്കൂളുകളില് നിന്നൊക്കെ ഓരോ ടീച്ചേഴസ് അവരെ പഠിപ്പിച്ചവിട്മ്പാഴ് അവരടെ രീതില് അവർക്ക് അത് പിന്നീട് ചിന്തിച്ചെടുക്കാനും അത് തന്നെ അത് തന്നെ എങ്ങ് എൻ്റെ മോന് വന്ന് പറയ്ന്നാ പല കാര്യങ്ങളും എനിക്ക് എന്ത് ചെയ്യാറില്ലാ എനിക്ക് ചെല അമ്മേ അതെന്താ ഇതെന്താന്ന് ചോദിക്കുമ്പോ എനിക്കത് എന്ത് ചെയ്യാറില്ല കാരണം ആ ആ അത്രത്തോളം എജ് ലേഷൻ എന്ത് ചെയ്തു മാറി പോയി ആാ ആ കാലാഘട്ടാത്തിന്ന് ഇപ്പോ എന്ത് ചെയ്തു ഉം ഒര്പാട് ചേഞ്ചസ് എന്ത് ചെയ്തു പല കാര്യങ്ങള് അവൻ എന്നൊ എനിക്ക് പറഞ്ഞ് തെരാറോണ്ട്
ഉം ആാ ആാ അതെ തീർച്ചയായിട്ടും
അറിയാവോ ഇതെന്താ ഇന്ന് ഇന്നത് കൊണ്ടാ ഇങ്ങനെ എന്ത് ചെയ്തു ആാ വിദ്യാഭ്യാസം ഇല്ലാത്താ ഒരാളെ പറ്റിയാണെങ്കി നമക്കത് മനസ്സിലാക്കാൻ പറ്റുല്ലല്ലോ ഉം അതെ ഞങ്ങടെ ഉം അത് പോലെ ഉം പറഞ്ഞോടാ പറഞ്ഞോടാ പറഞ്ഞോ
അതേ രാജ്യത്തിന്റെ വികസനത്തിനും മൊത്തത്തില് വിദ്യാഭ്യാസം വല്ല്യായൊരു കാര്യയാണ്
കാര്യായാണ് അത് തന്നെ അത് തന്നെ ഇന്ത്യയേ പോലെയെള്ളാ ആാ
കൊറച്ചും കൂടി വിദ്യാഭ്യാസം ഉയർന്ന് നിൽക്ക്ന്നാ സമയത്ത് അത് മൊത്തി ബെനാഫിറ്റ് വെര്ന്നു
രുന്നു അതെ അതെ പശെ കേരളത്തില് എല്ലാവരും തന്നെ ലിറ്ററസി ഒണ്ട് സാക്ഷരത വി സത്തിന് ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് എനിക്ക് തോന്ന്ന്ന് എല്ലാ ഇതിലും വെച്ച് കേരളം കൊറച്ച് മുമ്പിലാ ല്ലോ മുൻപിലാണ് അതെ അതെ ആാ സാക്ഷരതയുടെ ഇതില് കേരളം മുൻപിലാണ് സാ സാക്ഷ സാക്ഷരത മാത്രമല്ല സംസ്കാര ത്തിന്റെ കാര്യങ്ങളിലും ആാ എല്ലാം ഒരുപാട് ഒരുപാട് വ്യത്യാസം നമ്മടെ കേരളത്തിനെണ്ട് എനിക്ക് അതൊരു സന്തോഷം തോന്നാറൊണ്ട് കേട്ടോ നമ്മള് കേരളത്തില് ജനിച്ചാത് കാരണം മാത്രമല്ല നമ്മള് കേരളത്തിന്നാന്ന് പറഞ്ഞ് വരുമ്പോണ്ടേല്ലോ നമക്കൊരു ഒരു ഒരു മര്യാദ എന്ത് ചെയ്യ്ന്നോണ്ട് ഉം പല സ്ഥലങ്ങളിന്ന് കിട്ടാറൊണ്ട് ഉം ഉം അങ്ങനെ വെല ഞങ്ങള് വെറേ സംസ്ഥാനത്തെ ഇപ്പം നിക്ക്ന്നാത് പശെ കേരളത്തിന്നാണന്ന് പറയമ്പോ അവർക്ക് ഒര് പ്രത്യേക ഒര് എന്താ പറയുന്ന ഒര് മര്യാദയാണ് നമ്മളവിടെ എന്ത് ചെയ്യ്ന്നത് ഉം ഉം അത് നമ്മള് ഞാനും ഓർക്കും കേരളത്തി ജെനിച്ചത് ഒര് കേരളക്കാരിയായത് അന്ഗ്രഹം ആണന്ന് എന്ത് ചെയ്യും
ഉം അതെ ഉം പിന്നെ വിദ്യാഭ്യാസം എന്ന് പറായ്ന്നത് നമക്കിപ്പം സ്കൂളുകളിലൂടെ മാത്രം സ്കൂളുകളി ആണെങ്കി ഒര് പ്രാവശ്യം കോവിഡൊക്കെ വന്നപ്പോഴത്ത എത്രമാത്രം
എത്രാ മാത്രം ഉയർന്ന് വിദ്യാഭ്യാസല്ലോ അത് തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം അയ്യോ അ അത് തന്നെ വിക്റ്റേഴ്സ് ടി വി ചാനലി കൂടെയൊക്കെ അതെ ഈ ഓൺലൈനില് ക്ലാസുകളെടുത്ത് പഠിപ്പിക്കും അതെ അതെ അതെ ഉം അതെയതെ അതില്ലാരു ഞാനും ഓർക്കും കേട്ടോ ഇല്ലെങ്കി എന്ത് ചെയ്യാൻ പറ്റിയേ നെ അല്ലെ കുഞ്ഞുങ്ങളെന്ത് ചെയ്തേനെ ഈ ഓൺലൈനിക്കൂടെ ഉള്ള ക്ലാസ്സൊ കാര്യങ്ങോളൊ ഒന്നും ഇല്ലരുന്നെങ്കി എന്ത് ചെയ്തേനെ അതന്ന് പറഞ്ഞാ സാങ്കേതിക വിദ്യ വളന്നതും ഈ വിദ്യാഭ്യാസത്തിനൊരു പങ്കൊണ്ടല്ലോ അതെ തീർച്ചയായിട്ടും ആ ഉം ഞാനതോർക്കാറുണ്ട് കേട്ടോ ഉം കാരണം ഉം വീട്ടിലിരുന്ന് പല കുഞ്ഞുങ്ങളും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാ എന്ത് ചെയ്തോണ്ടിരുന്നെ പഠിച്ചൊണ്ടിരുന്നത് ഉം ഉം
പിന്നെ വിദ്യാഭ്യാസെന്ന് പറയുന്നത് പുസ്തകത്തിലെ മാത്രം അല്ല. എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നുള്ളതും എല്ലാം അതിനത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു സ്കൂളുകളിലൊക്കെ പോയൊരു വ്യക്തിക്ക് അതൊക്കെ കൊറച്ചും കൂടെ മറ്റ് സ്കൂളുകളിൽ പോകാത്ത വ്യക്തികളെ കഴിഞ്ഞും കൊറച്ചും കൂടെ രീതിയില്
ഒണ്ടെടാ ഒണ്ടെടാ ഒണ്ട്. മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അതേ. എങ്ങനെ മ റ്റുള്ളവരോടു പെരുമാറണം. അതെ അതെ. ഇവിടെ ഒരു മോനുണ്ട്. ഇവിടെ അറിയാവുന്ന ഒരു കുഞ്ഞുണ്ടെ. അവന് ഉം അഞ്ചാം ക്ലാസ് വരെ ആ ഇപ്പം പത്ത് വയസിന്റെ മേളിലുണ്ട്. പക്ഷെ ഇതുവരെ സ്കൂളിൽ എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. എന്നിട്ട് അവൻ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു. എന്നെ സ്കൂളിൽ ചേർത്തിടാവോ? എനിക്ക് പഠിക്കണം എന്ത്‌ ചെയ്ത്? മ്ഹ് മ് പറഞ്ഞു. അവന് തന്നെ ഒരാഗ്രഹം. കാരണം എല്ലാരും കളിയാക്കാൻ തുടങ്ങി. ഒരു വിവരവും ഇല്ല ഇവടെ ഒള്ളവരന്ന് പറഞ്ഞു കഴിഞ്ഞാ ചുമ്മാ ഇങ്ങനെ ആടിനെ കുറച്ച് മേടിച്ച് കൊടുത്ത് ഒന്നും അവർക്ക് സാഹചര്യം ഇല്ല. ഇങ്ങനെ മേടിച്ചു കൊടുത്ത് എന്ത്ചെയ്യാ? പക്ഷെ അവനൊരു അവന് ഈ പഠിക്കാനറിയാനും സംസാരിക്കാത്തോണ്ട് വല്യൊരു പോരായ്മ ഒണ്ട് കേട്ടോ അവന്. മ്. അങ്ങനെ
ഉം ഉം
അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശം തന്നല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസം അതുതന്നെ കുട്ടികളുടെ അവകാശം തന്നെയാണ്. അതെ അതെ അതെ അതെ. ഉം. പല കുഞ് ഞ്ഞുങ്ങൾക്കത് കിട്ടാറില്ല എന്നൊള്ളതാണേ. എനിക്കൊത്തിരി ആഗ്രഹം ഒണ്ട്. കൊറെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാ? നമ്മുടെ ഒരു ആഹ് ലെവല് മാറുമ്പോ കുഞ്ഞുങ്ങളെ ആഹ് ഇങ്ങനെ വിദ്യാഭ്യാസം
ആഹ്
ആഹ് ഇല്ലാത്ത കു ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ അതേ സഹായിക്കാൻ പറ്റണം എന്നുള്ളത് എന്റെ ഒരു വല്യ ഈ ഒരു ആഗ്രഹവും സ്വപ്നവും ആണ് ഉം എനിക്ക് ഞാനൊക്കെയാണെങ്കിലും അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്നതാ.
ഉ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ അപ്പം നമ്മൾ വിചാരിക്കും പഠിക്കാൻ പറ്റാത്ത നമ്മളൊരു നിലയിൽ എത്തി കഴിയുമ്പോ ചെറിയ രീതിയിലുള്ള സഹായംക്കെ നമ്മളെ കൊണ്ട് ചെയ്യണം.
അതെ അതെ കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം നമ്മള് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അല്ലെ. പഠിക്കാൻ അതെ പഠിക്കാൻ ഇഷ്ടപ്പെട്ട് ഇപ്പ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പിന്നെ വെറുതെ ഡിഗ്രിക്കക്കെ പോകുന്ന പിള്ളേർ അതൊക്കെ ഇന്നും ഉണ്ട്.
ഇപ്പ നമ്മുടെ കൂടെയൊക്കെ പഠിച്ചാണെങ്കിലും ഇപ്പം ചിലവർക്ക് നഴ്സിംഗ് ഒന്നും എടുക്കാൻ ഫീസ് ഒക്കെ ഉണ്ട്. നമ്മളൊക്കൊണെങ്കിൽ ലോൺ എടുത്ത് പഠിക്കുന്നയാ പക്ഷെ ചിലവർക്കത് പറ്റാത്തപ്പോ അവര് വെറുതെ ഡിഗ്രിക്കൊക്കെ പോകുന്നു. താല്പര്യം ഉണ്ടായിട്ടല്ല.
അതെ അങ്ങനൊക്കെ തോന്നാറുണ്ട്. അതക്കെ വച്ച് നോക്കുമ്പ ഒണ്ട് ഈ ഒരു കോഴ്സ് ഒക്കെ എടുത്തു പഠിക്കാൻ പറ്റാത്ത വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്.
പിന്നെ എല്ലാവരും നഴ്സിംഗ് തന്നെ ചൂസ് ചെയ്തു. ഇപ്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലി സാധ്യതയ ഉള്ള
സാധ്യത ഉള്ളതുകൊണ്ട്. ഉം തുടർന്നും നല്ല മേഖലകള് നല്ല കാര്യങ്ങളൊക്കായി വശമാക്കാൻ ദൈവ അനുഗ്രഹിക്കട്ടെ ശരി കേട്ടോഓ ശരി കേട്ടോ